ഹലോ
ഹലോ
അലോ എന്താ വിശേഷം?
നല്ല വിശേഷം. വീട്ടുജോലിഒക്കെ കഴിഞ്ഞോ
കൈഞ്ഞാട്ട ഇരിക്കുന്നോ ഇന്ന് മോന് കൊറച്ച് മടടിെ സ്കൂള പോകാനേ അവന് ബസ് ഉണ്ടാകും അപ്പോൊ എന്താ ഓ വരുമ്പോം തന്നെ ചെറിയ മോള് ഫോണ് കണ്ടക്കുന്നതൊക്കെ കാണത അപ്പൊ അവനും ഫോണുമൊക്കെ ഒരു താല്പര്യ ആായി പിന്നെ സ്കൂള് പോകാനൊരു ആ സ്ക പോകാ ഭയങ്കര മടടിായി രാവിലെ തന്നെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാു ഫോൺ കൊടുത്ത് ത്ത ആ ദിവസം പോയി
ആ അതെതെ അപ്പൊ അവർ കൺ അത് കണ്ട്പ കഴി കഴഞ്ഞ
അതെ അപ്പത്തെ ബസ് വരും ചെയ്യും അപ്പൊ ഞാന് അ ബ ഇന്ന് പറഞ്ഞയച്ചില്ല ഓന്റെ ക്കി കൊടുത്ത് എന്നിട്ട് അങ്ങനെ കാട്ടിയക്കാണ് അല്ലാതെ ഈ സ്കൂൾ ഒഴിവാക്കാൻ പക്കലില്ല കാരണം ഒരു ദിവസം സ്കൂൾ ഒഴിവാക്കി പിന്നെ അവർക്ക് മടിയരിക്കൂ പിന്നെ അവരുടെ കരച്ചിലി നി കൊടുത്താല് പിന്നെ അവർക്ക് അതൊരു താളായി മാറും പിന്നെ കരഞ്ഞാ മതിയല്ലോ എന്നന്ന് തന്നെ കൊണ്ടാക്കൂല എന്നുള്ള
ഇന്താ ആ അത് ശരിയ
അതുകൊണ്ട് ഞാൻ എന്തായാലും പറഞ്ഞയച്ച ആ രാവിലെ ഇ ഫോൺന്ന് പറഞ്ഞാലേ കുട്ടികളെ വേറെ അട്രാക്ഷൻ ചെയ്യുവല്ലോ അത പിന്നെ ഞാൻ വിചാരിച്ച എന്താ പറ ഒരു ക്ലാ ഒരു ഗ്ലാസ്സ് എന്താ മുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ അ എത്ര എന്തായാലും ഒരു വേഡ്സ് എടുക്കും ല്ലോ ക്ലാ അപ്പൊ നമ്മ എത്ര വീട്ടന്ന് പഠിപ്പിച്ച് കൊടു ത്താലും അത് മനസ്സിലാവില്ല കുട്ടികള ഇടയിലും ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ആകുമ്പോ വേഗ അവർക്ക് കിട്ടുവേ നമ്മളെ ടീച്ചർമാർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം കാര്യ നമുക്ക് തരില്ലല്ലോ നമുക്ക് നിന്ന് തരൂല്ല അവര് പഠിപ്പിക്കാന്
അതെ അതെ ശരിയാ
അപ്പൊ ഞാൻ അതെ പ്പ
തീരെ ശ്രദ്ധല്ല എൻ ആ നമ്മളെന്താണ്ട് പറഞ്ഞെടുത്താലും അതപ്പണ്ട് കേട്ട് പിന്നെ ഏഹ് അപ്പ തന്നെ ചോയ്ച്ചാല്
അതയോ അതല്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ കുട്ടികളെയൊക്കെ മറ്റേ പെർ കൗൺസിലിംങ്ങ് ചെയ്യാറുണ്ടല്ലോ ങ്ങള് അങ്ങനെ എന്തെലും കൊണ്ടോയിരുന്നോ ഇപ്പ ഈ കുട്ടികൾക്ക് ശ്രദ്ധിക് ക്കാൻ കയ്ന്നില്ല അതുപോലെ വേഗം മറന്നു പോകു ന്ന അങ്ങനൊരു
അതെ പെട്ടെന്ന് മറവിയാണ് നമ്മള് ഇനി എന്തെലും ഒര് ഒരക്ഷ് രം ഒരു ദിവസം പഠിപ്പിക്കണ് അത് നമ്മളൊരു പത്ത് വട്ടം എഴ്തിപ്പിച്ചാണ്ട് വായ് പറഞ്ഞാലും പിന്നെ ചോദിച്ച
മറക്കൂലേ അതെ ഇതേ അവര് ഇതെ അവർക്ക് എന് ദാ ഇവിടെ പോയാല് കൗൺസിലിംഗ് ചെയ്യുന്നടുത്ത് ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെണ്ട് ഇനി ഇത് അവര് വേറെ സ് ശ്രദ്ധയിലേക്ക് പെട്ട് മനപൂർവ്വം മറക്കുന്നതാണോ അല്ലെങ്കില് എന്തെങ്കിലും ഇതുണ്ടോ അത് ഐക്യു അളവൊക്കെ നോക്കിയാൽ നമുക്ക് ക്കറിയാൻ കയ്യും ഞമ്മള് ചെലപ്പ നമ്മള കുട് കുട്ടികള കുറേ ചീത്ത പറഞ്ഞ് പഠപ്പിച്ച് കൊടുത്ത് പിറ്റേ അടിയും ഒക്കെ കൊടുത്തിട്ടും കുട്ടിയോക്ക് ചെലപ്പ അറിയാത് ത്ത കുട്ടികൾളുണ്ടല്ലോ അത് ചെലപ്പോ അവരുടെ ശ്രദ്ധ അതെ ചെല് ശ്രദ്ധ ഇല്ലായിട്ടാരിക്കും അൽ എന്താ അവര് കൽ ളീം കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കൊണ്ടാരിക്കും
അതെ അതുപോലെ പഠിക്കണ സമയത്ത് നമ്മൾ പഠിക്കുമ്പോ അതിനെ ക്കായിട്ടൊരു ഇതുണ്ടാവില്ലേ അതില്ല അപ്പൊ കയ്യില് എന്തെങ്കിലും ബോളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവന്റെ കയ്യില് വേണം എന്നിട്ട് ആ കൽ ആ ദിമേക്കാണവന്റെ ഇത് പോണത്
ൾ അത് കൊടുക്കണേ അതെയോ അപ്പൊ അങ്ങനെ കാണുന്നുണ്ടങ്കില് പ്പോ നമ്മളിപ്പോ എന്റങ്കിലുലൊന് പഠിക്കനൊന്നുണ്ടങ്കില് അതിന്റെ ചിത്രങ്ങളൊക്കെ എന്തെങ്കിലൊക്കെ കാണിച്ചുകൊടുത്താണ്ട് അങ്ങനൊക്കെ ക്കാകുമ്പോ കുട്ട്യാൾക് കൂടുതൽ താൽ പരിയോ കാര്യങ്ങളുണ്ടാകുവല്ലോ. കാരണം അവർക്ക് ഈ ബുക്ക് ഈ വേർഡ്സ് അതേപോല വാക്കുകുകള അതൊന്നും കണ്ടാണ്ട് വല്ലാതെ പഠിക്കാൻ വല്ലാതെ വല്ല താല്പര്യം
അതെ ഇപ്പ ണ്ട് ഞങ്ങളെ റൂം ഫുള്ള് ഞമ്മളെ അക്ഷരം കൊണ്ട് ഡുകൾ നർച്ചക്കാണ്.
അങ്ങനെ ഒട്ടിച്ചു വെച്ചിുണ്ടാവല്ലേ കാർ ടുകളൊക്കെ അത് നല്ലരു ഓപ്ഷ കാര്യാണ് ട്ടോ. നമ്മളെ സ്കൂളിന്നും അങ്ങനെ പറയാറുണ്ടല്ലോ നമ്മള് ഇന്ന രു അദ്ധ്യാപ അക്ഷരം പഠപ്പിച്ചാല് ആ അക്ഷരത്തിന്റെ കാർഡ്ണ്ടാക്കി ഒട്ടിച്ചു വെക്ക അവര് കാണുന്ന രീതിയില് അങ്ങനെ അത പ്പോ ഏ പഠിപ്പിക്കുകണെന്നുണ്ടെങ്കിൽഅയിന്റെ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും അതുപോലെ തന്നെ അയിന്റെ വേഡ് അതത് ആപ്പിൾ അതിന്റെ ചിത് ത്രോ അങ്ങനെ മൂന്നു ഒപ്പാക്കി ഒട്ടിച്ചക്കാണെന്ന്ണ്ടെങ്കിൽ കുട്ടിക്ക് വേ....
ന് കിട്ടും മനസിലാക്കാല്ലെ
അതെ അപ്പൊ ഈ കു കുട്ടേൾക്കു പൊതുവേ ഇപ്പോ ഈ ഒരുപ്രായന്ന് പറഞ്ഞാല് അ കളീടെ പ്രായാണല്ലോ. ആ അവര് കളിക്കുന്ന ദേഷ്യംവരും അതാണ് നമ്മുടെ അതാണ് നമ്മളെ രക്ഷിതാക്കൾടെ കുഴപ്പം നമ്മള് വേ ഗം അടിക്കാം ള്ഹാ ങ്ങനെയൊക്കെആകുന്പോത്തിന്ന് അവര് പിന്നെ കരച്ചിലയി
അതെ പിന്നെ ആരെ അന്നത്ത ദിവസം പോയി അതന്നെയാണ് വരുന്നത് ഞാൻ പറയു നമ്മൾ ടീച്ചേഴ്സിനൊക്കെ നമ്മളെ താ അതെ സമ്മതിക്ക ണെയ് എത്ര മക്കള്ണ്ട് നം
തെ ഈ ടീച്ചർക്ക് കൊടുക്കുന്നൊരു വില ഞമ്മക്ക് അവര് തരിലല്ലോ അതെ അപ്പൊ ഞമ്മള് അങ്ങനെ ഓൽക് ഏത് ഇതിലൂടെയാണ് ചിലൽക്ക് ഇണ്ടാകും ഇപ്പൊ പഠിക്കണ സമയത്ത് തന്നെ ചെലൽക്കു എന്താ അറിയ മ്യൂസിക് കേട്ടാണ്ട് എയുതാന് അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവല്ലോ അവര് ഏത് രീതിയിലൂടെണോ പഠിക്കാൻതാല്പര്യം അതെന്നെ നമ്മളാദ്യം മനസിലാക്കണം. അപ്പോ ഈ കൗൺസ് ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അവ അവര് ഞമ്മക്ക് ആഹ് അവര് ഞമ്മക്ക് പറഞ്ഞു തരും കുട്ടിക്ക് ഈ രീതിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ങ്ങനെ ണ്ടാ നന്നായി പഠിക്കാന്നൊക്കെ കുട്ടിക്ക് ക്ലാസ്സൊക്കെ എട്ത്തു കൊ
ക്കെ എന്ത് അവരെ കൗൺസിലിങ്ങ് നേരിട്ട് പോയി കാണാൻ പറ്റോ അതോ ഏതെങ്കിലും ഡോക്ടർമാ രെ കൺസൽ ത് വാണ്ടേയ്രോ
ഡോക്ടേഴ്സിനെ നമ്മള് ആദ്യൊന്ന് കൺസലേഷൻ ചെയ്യാ അങ്ങനെ ത്ത്ണ്ട് ശെരിക്കിനും കൗൺസിലിങ്ങിന്റെ ആൾക്കാരെന്നേണ് അയ്ന് കാണിച്ചല്. കാരണം ഇത് വെല്ല്യോര് പ്രശ്നായിറ്റ് ഇൻക്ക് തോന്നീട്ടില്ലല്ലോ. നമ്മള് അവർ കളീടെ ഒരു പ്രായത്
അത്പോലെ ഭയങ് നല്ല വാശിയാ അത് ക്കാണ്. എന്തെങ്കിലും സാധനം കിട്ട്യാ അത് കിട്ട്ണത് വരെ വാശ്യാണ്. കരഞ്ഞ്ട്ടായാലും എങ്ങനെങ്കിലൊ
അതും നേടി എട്ക്കൂല്ലേ? ആഹ് കൊറേ കുട്ടികള് അങ്ങനേണ്ട്. അപ്പൊ വാശി പിടിച്ചാലും ഇതാക്ക്യാണ്ടൊക്കെ നേടിയെട്
ഇപ്പ കടേലൊക്കെ പോയാല് അയിന്റെ മ്മ് പ്രൈസ് എത്രെ നോക്കും കൂടി വാണ്ട ഏറ്റവും നല്ല പ്രൈസില്ലെ സാധനാണെങ്കിലും ഞമ്മക്ക് വാങ്ങിത്തരാൻ കയ്യൂൽ ല്ല അതൊന്നും കുട്ടി നോക് ക്കില്ല കുട്ടിക്കത് കിട്ടണം. അത് കിട്ടാൻ വേണ്ടീട്ട് അവൻ എന്തും ചെയ്യും.
അതെ അപ്പ അങ്ങനെ കൊറേ കുട്ട്യാള്ണ്ട് ഇപ്പൊ രക്ഷിതാക്കള് പറയുന്ന കേക് ക്കാറ്ണ്ട് മറ്റേ എങ്ങട്ടെങ്കിലും പോകുമ്പോൾ ഞ്ഞിപ്പോര് അറ്റ്ലീസ്‌റ്റോര് ഹോസ്പിറ്റൽക്ക് പോകാണെങ്കിൽ പോലും എന്തെങ്കിലൊര് കളിപ് കളിക്കൊപ്പോ എന്തേലും കാര്യം വാങ്ങിക്കാതെ പോ രൂലാന്ന്ള്ളത്. എപ്പൊയു ഒന്ന് ഞമ്മള കയ്യില് പൈസണ്ടായിര്ക്കണന്നില്ലല്ലോ. പക്ഷെ ഞാനിവടെ കുട്ടിനോട് ങ്ങനെ പറയും. പറഞ്ഞ് മനസ്സിലാക്കി കൊട്ക്കും. ഇന്ന് പോകുമ്പം തന്നെ പറയും, ഇന്നൊന്നും ചോയിക്കാൻ പാടില്ല കാരണം അവടെ പോകാള്ള പൈസ മാത് ത്രേ ഞമ്മളേലൊള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും ചോദിക്കരുത് അങ്ങനെ കുട്ടികളെ നമ്മള് നമ്മള് കുട്ടികൾ ചോദിക്കുമ്പോത്ത് ഓരോന്നും വാങ്ങ നമ്മള് ഓരോട് പൈസല്ല എന്നുള്ളത് അവർ മനസിലാക്കി കൊടുക്കുന്നില്ലല്ലോ? കുട്ടിക്കേ അപ്പൊ ഞമ്മളവരോട് ഞമ്മക്ക് പൈസല്ലാത്ത സമയം ഞമ്മളേ പൈസ് ല്ല എന്ന് തന്നെ കുട്
അത് പറയണം അതാണ് പക്ഷെവരെ ഉപ്പ അങ്ങനെയല്ലേ ഉപ്പ എനിക്ക് ഏതായാലും അതിനൊന്നും അനുഭവിഛാൻ കഴിഞിട്ടില്ല, അതുകൊണ്ട്ന്റെ മക്കളും
ആ അതെ ചില രക്ഷിതാക്കൾ അങ്ങനെുണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മള ജീവി ഉച്ച പോന്ന മാതിരി നമ്മളെ കുട്ടികളാവരുത് അപ്പൊ അവർക്കെല്ലാം പക്ഷെ അത് നമ്മള് കുട്ടികളെ ഒരു നശി
നശിപ്പിക്കണം ചെയ്യത് ശരി ഞാൻ എപ്പഴും പറയണ അതാണ്. നമ്മൾ വളർന്ന രീതിയിലൂടെ അവ അവരും മനസ്സിൽ
അതെ അതെ ഇന്ന് പക ര് നമ്മളോടൊ ഒരു ബോൾ ആവശ്യപ്പെടും അപ്പൊ നമ്മള് അത് ചെറിയ പൈസയുള്ളൂ ഇരുപത് രൂപ ന്റെ ബോൾ ആണ് അപ്പൊ അത് നമ്മൾ അവർക്ക് വാങ്ങി കൊടുക്കും. നാളെ അവർക്ക് ഈ ബോളിനോട് താല്പര്യ ഉണ്ടാവില്ല അത്ക്കും മേ അതിൻ്റെ മേലെയായിരിക്കും അങ്ങനെ അതെ അങ്ങനെ കൂടി കൂടി കൂടി ഇതിന്റെ വില കൂടുതലാവും അപ്പൊ വെല കൂതലാവുമ്പോ നമമക്ക് വാങ്ങിക്കൊടു കഴിയാത്തപ്പോ ഈ കുട്ടി വാശിയാകും കാരണം ഇത് നമ്മളെന്നെയാണ് അവരിൽ വളർത്തിക്കൊൺട് വന്നത് ഇപ്പോ ചെല കുട്ടികള് ഒരു രൂപ അതൊക്കെയാണ് മുട്ടായാങ്ങാൻ ചോദിക്ക ചില കുട്ടികൾ കാണാം പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ നൂറ രൂപ വരെ കിട്ടിയാലേ അവർക്കൊരു ഇത്ണ്ടാകുള്ളൂ വിലയില്ലല്ലോ
അതെ ഇപ്പൊ ഞങ്ങള ഇവിടെ അയ അയൽവക്കത്തൊരു കുട്ടി, എന്താ ആ കുട്ടിനെ വലിയ കുട്ടികളൊക്കെ പാടെ കൂടീട്ടേ ഞങ്ങ നാളെ ആയിറുപ്യ കൊണ്ടന്നർനം എന്നൊക്ക പറഞ്ഞ് ഈ കുട്ടിനെ ഭീഷണി പെടുത്തിയേക്കാം. ന്ന്ട്ട് ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് കര യാണ് ഈ പൈസ
കൊടുത്ത് അതെ അപ്പൊ ഈ കുട്ടി ആദ്യം അവര് ക്ക് ഇങ്ങനെ പത്ത് രൂപ, നൂറ് രൂപ അങ്ങനെ ഇങ്ങനെ കൊടു ത്ത് കൊടുക്കാറുണ്ടാവും അപ്പൊ ഇവര് ഇതിന്റെ കൂടുതൽ പൈസ ആവശ്യപ്പെടുമ്പോ കുട്ടി അത് വന്ന് പറയാണ്.
പറഞ്ഞാണ്ട് കുട്ടി കൊണ്ടോവലുണ്ടോലൊ പൈസ അപ്പ ഇന്നലെ കുട്ടി ആയിറുപ്യ കൊണ്ടരാതെന്നെ സ്കൂൾക്ക് വരരുത് ന്ന്പറഞ്ഞാണ്ട് കുട്ടികൾ ഭീഷണിപ്പെടുത്തീക്ക് ണ് പറഞ്ഞാണ്ട് ഈ കുട്ടിഇവടന്ന് കാരയാ ണ് അപ്പൊ ഈ രക്ഷിതാവ് ആ കുട്ടിയുടെ ഉമ്മാക്ക് വിളിച്ചപ്പ ളാണ് പറയണനത് ആ ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ് ന്നൊക്കെ പറഞ്ഞാണ്ട് ആ കുട്ടി പറയാ ഞങ്ങൾ ഓനപ്പ ദെഷ്
ചെറുപ്പത്തിലെ കുട്ടികൾ ശീലാക്ക
അതഞ്ഞിട്ട് ഈ കുട്ടിനെ സ്കൂളിന്ന് അകറ്റി നിർത്തണല്ലോ ഇ വര് കളിച്ച്ചാ ൻകൂട്ടാണെങ്കിൽ ആ ജ്ജിത്രറുപ്പിയാ കൊണ്ട് വരണം പെരീന്ന് ലോ അപ്പൊ ഈ കുട്ടി ചിലപ്പോ വീട്ടി ന്നും കൊടുത്തിട്ടില്ലേ വീട്ടുകാരോട് പറയാതെ കട്ടെടുക്കാനുള്ള ഒരു ഇതും അവിടെ വരുണ്ടേ
കളവ് ചെയ്യും കുട്ടികൾ ഇപ്പ തെ ചെറുപ്പത്തിൽ തന്നെ കളവ് ചെയ്യുന്ന രീതിയാകും അത് നമ്മള് ചെറുപ്പത്തി അത്ങ്ങനെ ഇപ്പ നമ്മള് കുട്ടികള് നമ്മളുടെ പൈസ കൊടുത്താലും ഞാൻ പറയാറുണ്ട് പൈസ എന്നുള്ള സാധനം അവർക്ക് കൊടുക്കുന്നതിന് പകരം ഈ പൈസക്ക് എന്താണ് നിനക്ക് വാ ണ്ടിയ ചോയിക്ക ഇപ്പൊ ഒരു പത്തു പത്ത് രൂപ തരോഴ്ച അപ്പ നമ്മൾ ചോദിക്കണം എന്തിനാണ് പത്ത് രൂപ
അ അത് ശരിയാ
ഇത് നമ്മള് അവര് ചോദിക്കുമ്പോത്തി ന് ആ പത്ത് രൂപ എടുക്കും കൊടുക്കും ഇതെന്തിനാണ് ന്നോ കുട്ടി എ ന്തിനാ ഈ പൈസ ചോയിക്കുന്നത് നൊന്നും മനസ്സി മനസ്സിലാക്കില്ല നമ്മൾ വിചാരിക്കൊ ഒരുപത്ത് പത്ത് രൂപയല്ലേ ആ കുട്ടിട് ത്തോട്ടെ എല്ലാ കുട്ടികളും കൊണ്ടാരുണു ണ്ടാകും എന്നുള്ള ര് തിയിൽ നമ്മള് കൊടുക്കും അതെ ഞാപ്പൊ
ആണ് അല്ലെങ്കി എ ന്തേ മിട്ടായി വാങ്ങാനാണ് പറ ന്നതാണ് നമ്മള് കൊടുക്കണനത് പൈസ എല്ലാ കുട്ടിയെ ളും വാങ്ങി തിന്നണ്ട് അതാണ് പറയാ ട്ടോളൂ പയ്യി പൈസ ന്തിനാണ് അവ ര് കൊണ്ടോ ണ് നമുക്ക്
നമ്മള് നോക്കുന്നില്ല അപ്പൊ ഞാന് എന്റെ മോന് പൈസ വാണം ചോയിക്കുമ്പോ ഞാ പറി ആ പൈസനോട് നെ എന്താണോ വാ ണ്ടിയത് ആ സാധനം പറയാൻ പറി അപ്പൊ ചെറി യ സാദ സാധനങ്ങളാണ് പറയുന്നെങ്കിൽ അത് വാങ്ങിക്കൊട് സാധനം വാങ്ങിക്കൊട് അ ല്ലാതെ പൈസ കൊടുത്താണ്ട് അവരോട് സാധനം വാങ്ങിക്ക നാളെ നമ്മൾ ചോദിക്കാതെ തന്നെ പൈസ കൊടുക്കും ഏ എന്തിനാ എ ചോദിക്കുന്നില്ലേ ഈ പൈസ പ. നിനക്ക് എന്തിന ആവശ്യം ചോദിക്കാതെ പത്ത് രൂപയല്ലേ നാളെ ഇരുപതാവും, മുപ്പതാവും നാൽപതവും അങ്ങനെ അവര് പിന്നെ ചെറിയ പൈസ നമ്മളെക്കാൾ അവര് വലിയ പൈസ്സായിരിക്കും ആഗ്രഹിക്കുക അപ്പൊ അത് പിന്നെ അവരാ പൈസ കിട്ടാൻ വേണ്ടി ആ അതെ ഓക്കേ